ആഹ് കേക്ക്ണ്ട് പറയ് നല്ല വിശേഷം
എടീ മയെണ്ടോ
മയ ഇണ്ടായിനി ഇന്ന് വെയിലാ
നീ ഇവടൽ അവിടേ
ആഹ്
അന്റപ്പറത്തന്നല്ലേ ഞാന് ഇവടെ നല്ലോം മൂടി കെട്ടീക്ക്യാ കാർ പെരും കാറ്റ് യാ അല്ലാഹ്
ഇപ്പളോ
ആഹ് വളേ
ഇപ്പടെ നത്തൂല്ല്യ ഇവടങ്ങ് ചെറീ ചെറീയൊരു പാറല്ണ്ട് ഡൈന്യാനൊള്ളേനി
ഏഹ് എന്തോരു മയ മൂടി കെട്ടി വര്ണിവടെ
ഉം
ഇപ്പയ്നോരോ കാലാവസ്ഥയല്ലേ ചെലപ്പം ഇവടെ മയ് യണ്ടാവുമ്പോ അവടെ വെയിലേക്കാരം അവടെ വെയിലുണ്ടോ ഇവടെ മയേക്കാരം ഇവടേണെങ്കി നല്ലോം മരങ്ങള്ണ്ടായി ണ്ട് നല്ലോണറിയും
ആഹ് ഇവടെ ചെറുതായിട്ടൊരു മൂടല്ണ്ട് ഉം കൊറവാ
കൊറവ് തീരേ മഴയില്ല വള്ളലാ വ ഉം ആടീ ഡ്രസ്സെടുക്കാൻ പോയിനി ഞങ്ങളിന്നലെ രാവിലെ പോയിറ്റ് വൈന്നാരായീ തോണ്ട് വ ഡ്രസ്സെടുക്കാനല്ലട്ടോ നോക്കാന് ഞങ്ങളെല്ലാരും ഡ്രസ്സ് കോഡാണല്ലോ ഞങ്ങള് കൊണ്ടോട്ടീക്ക് പോയി ഈല് ഞങ്ങള് റെഡിമെയ്ഡ് എടുക്കാന്ന് വിചാരിച്ചിട്ട്ണ്ടായിനി
ആഹ്
അപ്പോ ശീല എടുത്ത് എല്ലാരും പറഞ്ഞ് കൊറേ പൈസാവും നോക്കിയപ്പോക്ക്യേ റെഡിമെയ് ഡിലെല്ലാറ്ക്കുളള കിട്ടണൂല്ല്യ നോക്കിയേ പരാഗിലൊക്ക നല്ലാ ഇണ്ടടീ അരിക്കോട്
ആഹ് കീഴ്ശേരി ഇണ്ടല്ലോ പരാഗ് ഇജ്ജ് കണ്ടി ണ്ടിലാ
കീശേരി പരാഗിലൊക്കെ അരീക്കോടങ്ങനെയാണാവോ റെയ്റ്റര്ണേ
കരികോട കിശ്േരിനാട്ടിലും കുറവാന്നൊക്കെ പറഞ്ഞ കിട്ടി നമ്മ നമ മറ്റേ ഓൺലൈനി നിന്ന് എടുത്ത തുടങ്ങിക്കുക മറ്റേ ഇവിടെ മമ്പാട കെ ഉണ്ടില്ല കൊക്കു ഫേബ്രിക് യൂട്യൂബിൽ ഇങ്ങനെ കാണ ഒരു പണ്ണിന്റെ
അമ്പാടാണട്ടുള്ള സ്ഥലം കുക്കു ഫാബിക് എറണാട് എല്ലാ കളക്ഷൻട്ട അതിൽ ഇങ്ങനത്തെ റണ്ണിങ്ങിന്റെ പൈസൊക്കെ കുറവ അതേപോലെ ഓൺലൈനിൽ ഒരു മഞ്ഞ കളക്ഷൻ ഇറങ്ങാണ്ട ഒരു ഇതുണ്ട് അല
ഉ അത് നമ്മള ഓൺലൈനിൽ നോക്ക കില്ലേ അപ്പൊ നമുക്ക് കളറൊക്കെ എങ്ങനെ കിട്ടുക
ഒരേ മതിരിത്ത കളറ് അങ്ങനെ വാങ്ങണം ഒലത്ത് എത്രോ പീസ് ഉണ്ടാവല്ലോ
എത്തിച്ചരാൻ നമ്മള പോവേ
ഓലിുംങ്ങട്ട എത്തിച്ചി ഒരു കിലോഞ്ഞ അൻമ്പത് റുപ്യ ഉണ്ടാവുള്ളു
കിലോനോ
ഒരു കിലോം തൂക്കത്തിന് അമ്പത്റുപ്യ ഷിപ്പിങ് ചാർജ്
ഷിപ്പിങ് ചാജ അമ്പത്ുപ വാക്ക മീറ്റർ
മീറ്ററിന് നല്ല റേറ്റ്ല്ലേന് ഞമ്മളവിടെ മൂവായിരക്കെ ഇല്ലേന് മ മുന്നൂറ്റി പത്ത ആാണ് അവിടെ മീറ്ററിന് വിലരുുന്ന മുന്നൂറ് മുന്നൂറ്റി പത്തൊക്കെ
ഉ ഞൻ ഇന്നലെ ആ ഈ മൈിച്ചന്തേരിന്ന എന്താ അപ്പ അത്ന്തന്നെ ആ വേദീന്ന് പററിയേണ്ടിച്ച് മനസ്സിലായില്ലേ
ത് അ്മല ഇങ്ങനെ ഒരു നൂൽ വർക്കൊക്കെ ആയാണ്ടല്ലേ അതാണ് പൊക്ക അങ്ങനെ തന്നെ മിച്ച തേരി
നൂൽവർക്കല്ല അത്ങ്ങ പറയണ്ടണ്ട് മലിച്ച എന്ത രിയ മലിച്ചെന്ത ഏരിയ അതില്ന്നോട്ട്് അതല്ലേ അതിനതിനൊക്കെയാ തൊണ്ണൂറ്റഞ്ച് റുപ്യ ഏ അവിടൊക്കെ മീറ്ററി തൊണ്ണൂറ്റഞ്ചാണ്ഞ്ഞാ മറ്റേ കൊയഞ്ഞശ്ശീല ഒരു ശശീലല്ലേ
ആഹ തൊണ്ണൂറ്റഞ്ഞൊന്നല്ല മുന്നൂ മുന്നൂറുപ്യക വരൂ
അത്താ മറ്റേ ലോക്കലേക്ക് ഇറന്ന
ഏ ലോക്കലൊന്നല്ല മന്ന് ആ ോചി പറഞ്ഞ ലോക്കലക്കാരോ മറ്റേന് മുന്നൂറാ മീറ്ററിന്
ആഹ എന്നിട്ട് അവിടെ നല്ല കുറവ്ുണ്ട് നിങ്ങ എല്ലാരും കൂടി ബൾക്ക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഞങ്ങള് പിന്നെ റെഡി ആാക്കി തരാന അ പറ പയീവിനി തൊണൂറ്റഞ്ച അട കുട്ടികൾക്കുള്ളള്ളേനാ മീറ്റന്ന്ൊണ്ൂറ്റഞ്ച് പറഞ്ഞണ്
അതൊക്കറോ മത്സ്യന്ധേക്ക് അങ്ങനെ
അപ്പൊക്കെ ഞങ്ങള് മീറ്റ ടെ മുന്നൂക്കിയൊക്കെ ഉണ്ടാവകുമ്പോ ഒരു ഫ്രോക്കിനൊക്കെ അഞ്ച് മീറ്ററണ് വണ്ടി വരുന്നത് പിന്നെ ഒരാൾക്ക് നല്ല വയസാവൂലേ അടിക്കൂലിയോട് വരുമ്പോക്ക് ലേസ് അത്യാവശ്യം വെക്കുമ്പോ
ആഹ ഫോക്കഡ് ൻ മൈസവും സാധാ ചരിാ അടിുണ്ട അത്ര ആാവല്ല അനെ രണ്ടേ മീറ്റർ എല്ലാം വേണ്ടീട്ടുള്ളൂ
അതായിതറല്ലേ ടോക്കിന് അഞ്ച മീറ്റർ അഞ്ച മീറ്റർ വേണ്ടി വരും പറ അയാള് ഉം ഹിക്കറില്ല ഞങ്ങിപ്പ തന്നെ പോയി നോക്കി കൊറേ നേരം ഓട്പടന്ത എടി നടന്ന് വൈനരത്തിനി ഇപ്പ ഇപ്പ എല്ലാരും കൂടെ കൂടണണ്ട്
എപ്പൊ
ാല എന്തതിക്ക് വരാറാണ് ടിയ ആവുമ്പോ ഉ ഉ ആ അവലൊക്കെ വരാറന്ന് അപ്പൊ ഞൻ വന്നരു തീരുമാനിച്ചിട്ടത് പോയ ആഗോസ്റ്റ് മനാറ്
ഏർ ഏർ പതിനഞ്ചിറെ വച്ച ആഹ
പട്ടാളുണ്ട് ഞങ്ങള്ൾ പെണ്ണുങ്ങളല്ലെ കുട്ടികളെ അയാളും
ഡ്രസ് കോഡ് അല്ലാത്ത ആാക്കി വോക്കാണ്
അ രസണ്ട് ആ ഒരു കല്യാണത്തിന് സുഖം കിട്ടല എന്ന ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ഞങ്ങൾക്ക് അവിടെ ഡ്രസ്കോഡല്ല കല്യാണ ആണ് തോന്നണന്നല്ലേ ഇനി ഡ്രസ്കോഡ ആ്പ വേറൊരു ദന്േഷ്യം നമക്ക് ഒപ്പ കുൂടാനൻല്ല
അല്ലെങ്കിൽ പിന്നെ ആ മത്സ്യം മറ്റവരെ ശീല കളറിന് വ്യത്യാസം ഉണ്ടാലും മതിലേ
ഉം ഒരേ കളറെ നെയചച്ച
ഉം ആണുങ്ങളോ
ആണുങ്ങളൊക്കെ ആണുങ്ങൾ വേറെ ആണല്ലരും കുട്ടികള് വേറെ അങ്ങനെ അങ്ങനെ ആക്കി ത്ത വിചാച്ച അത
ഉ ശരി
അപ്പൊ അവിടെ ഇതില് ഓൺലൈനി നോക്ക അാ മതിയോജ അതിന്റെ എനക്ക് അറിയേണ്ടട്ട്ഴിഞ്ഞഞ് നോക്കാന് ഓര വിളിച്ചു നോക്കിയ അന്വേഷിച്ചാ ചോദിക്കാലോ എത്രയണ ആവുക എന്നൊക്കെ ഉ അന വ
അല്ല അങ്ങനെ ആകുമ്പോ ഐറ്റങ്ങ അങ്ങനെ തരും
നന്നായിട്ട് എടുക്കുമ്പോണ ഞങ്ങക്ക് എട്ടാളും ഏ ആളും ഒക്കെ അല്ലേ കുട്ടിയക്കായാലും
കുട്ടിയൊക്കെൈയി വന്ന എടുക്ക
ഉം നല്ല ഐറ്റങ്ങ അടിിച്ച ഞ കാട്ടിന്നിട്ടോ
ഉം
അപ്പൊ ഈ അതിന്റെ മോുകളൊ ഒരു കോട്ട് പോല മോഡലുള്ള വെക്കുമ്പോ അയിനഗെ നീ ഇറ്റ എഴുന്നൂറ്റിയാണല്ലോ വരുന്നത് പക്ഷെ കുട്ടികൾക്ക്പ വ അര മീറ്റർ മതി ഇന്നാലും അഞ്ഞൂറ്റുക്ക് വേണ്ടില്ലേ
ആഹ് മുനു ഞങ്ങളെ മുനുന്റെറ അടുത്ത് ളച്ഛന്റെ അല്യാാ ള കുട്ടിക്കൊക്കെ അതേ മതിരി അടിച്ച ക്കെ ഇ ശീലർത്താണ്ട്
അവിടന ശീലത്തെ എത്ര ആയിക്കഴിച്ചോക്ക
ആർ എത്ര ഇന ആവാം പട്ട മുട്ടട്ട് ഞാന് കുട്ടിന്റെ എറെ
ആ അല്ല ഉണ്ടെങ്കി വിട്ടരുോ ല ഇടന്ന് എടുത്തത്ന്നൊക്കെ
ഏ
ഒരു രസം ഇണ്ടായിന്
ആഹ എന്നാ ആ കിട്ടിയാലേ ഞങ്ങ എന്താല കൊറേ വ്രത ഇനിയിപ്പോ നള് തൊണ്ടോടി സഫക്കെ പോയി എ എടുത്താാനല്ല പോയത് ഞങ്ങ എടുക്കാ തല്ലന്ന് പോയില്ല നോക്കാനേ ഞാന് ഞാനും നാത്തു രണ്ടു നാത്തുമാരും
ഉഹ
അപ്പൊ ഞാൻ എടുക്കാന് എല്ലാരും നോക്ക്യാണ്ട് റെഡിയാലേ. അപ്പൊ കുട്ട്യാളെ വ്ടാക്കാൻ വിചാര് ച്ചീനി അപ്പൊ മ്മാക്കൊര് മരണണ്ടയ്നി.
ഉം
അപ്പൊ മ്മെം പോര്ണ്ട് പറഞ്ഞപ്പൊങ്ങനെ കുട്ട്യാളെം കൊണ്ട് പോയി തായി ക ഇടിട്ട് ണ്. ഉം ഉം ഓല് പോര്നില്ലാന്ന് പറഞ്ഞ് നോക്കാനല്ലെ പോണെ ങ്ങൾ പോയാതി ഇന് വാണെ ങ്ങൾ പോര പറഞ്ഞാണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ.
ങ്ങട്ടാകെ നടന്ന്ണ്ടാവും
ആകെ നടന്നു വന്നാ പ്രീതിയില് പോയി പിന്നെ ശാദിയിലൊ ഓ എത്തുണ്ടാവു ല
ശാദീലൊന്നുത്ത ത്തുല്യ ന്നാ പിന്നെ കസവ്ക് പൊയ്ക്കൂടയ്ന്യോ ങ്ങക്ക് മഞ്ചേരി
ഞ ന്ന് പോയോക്കണം ഞ് ഇന്ന് വലൊക്കെ എത്താ പറി ണോക്കട്ടെ. തേച്ചിട്ട് പോയ ഈ കോഴിക്കോട്ന്ന് ഇജ് പറഞ്ഞിലെടി കോഴിക്കോട്ന്നൊക്കെ ശീല ട്ടോ?
അ അത യ് ഇതീന്ന് വാങ്ങിക്കോ ഞാൻ അൻക്കൊരു ലിങ്ക് ഇട്ടര്ണ്ട്. മഞ്ഞ കളക്ഷൻ ങ്ങട്ട് ആയ് അ മഞ്ഞ കളക്ഷൻ എർഞ്ഞ അത്ബ്ടേണ് തൃശൂർ അവ് ടൗടൊ ആണ് ട്ടൊ. പക്ഷെ നമ്മൾ ഇന്ന് ഓഡർ ചെയ്താല് നാളെ വൈന്നാരാവുമ്പോത്തിന് നമ്മ ക്ക് സാനം കിട്ടും പലേ മോഡൽ ലും ഉണ്ടാവും.
ഇന്ന് ഓഡർ ചെയ്ത നാളെ വൈന്നാരം സാനം കി
ഇന്ന് നമ്മൾ ഓർഡർ ചെയ്താണ്ട് രാവിലെ ഓർഡർ ചെയ്തീ ണെചെങ്കി ഓല് ഡി ടി സി അയ്ന്റെ അത് ണ്ടാവല്ലോ അ എപ്പള അയ്ന്റെ നേരം ഓല് അയക്ക്ണേ ആ നേര ആഴ്ച്ച പി. റ്റേന്ന് ഇവ്ടെത്തും.
അപ്പൊ നമ്മ എത്ര ആള് വേണ്ട്യര എന്താണടി ക്കേണ്ടന്ന് പറഞ്ഞ ഓല് ഇത്ര മീറ്റർ വേണംന്ന് പറഞ്ഞ്ട്ട് തെരയ്ക്കാരം ലേ അയ്ന്റെ പൈസൊക്കെ പ്പൊ ഓല് പറീലെ.
ആ പൈസ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊട്ക്കണോ അ പിന്നെ അടിക്കൂലി കിട്ട്യാതി പൈസ മീറ്ററിന് ഇത്രെന്ന് ഓല് പറിം ങ്ങട്ട് കൂട്ട്യാണ്ട് ഓല് പറഞ്ഞരും.
ആഹ ഏതാലും ഇജാ ന്താ നുനൂന്റൊ അയ്ന്റെ ആ ത് ഫോട്ടോന്ന് വിടെണ്ടി. വ്ടെ ല്ല മഴ പെയ്തു. ഫോട്ടൊ ക്ക്യാ വിട്ടരണ്ണിദ അ എങ്ങനെ അട്ച്ചതൊക്കെ ഓളും ന്തെയ്നി ഒ ക്കെ ഒരുപോലെയ്നി
ആഹ് ഓൾതൊക്കെ അ ഒരേ മാതിരി ഒര് അത് ഇന് ഇങ്ങക്ക് പറ്റോ അറീല അത്ങ്ങനെ ഒരു ആദ്യ ദ്യംഅടീൽ നെറ്റ് ല്ലെ കുട്ട്യാ ക്ക് ഒക്കെ രസ ണ്ടയ്നി. പിന്നെ അയ്ന്റെ മേലെ കുറച്ചും കൂടി തട്ട് കുറഞ്ഞാണ്ട്
ഉം
ങ്ങനൊരു മോഡല്.
അത് കുഴപ്പല്യ അത് കാട്ട്യന്നാ മതി ഫോട്ടോ കാട്ട്യന്നാ തി. ഞമ്മള് അതിഷ്ടത്തിന് അട്ച്ചോള എങ്ങനെ ശീല എ റ്റ്എങ്ങനെ നോക്കാൻ വേണ്ടിട്ടാണ് അയ്നാണ് ത് വെറുതെ കുറെ നോക്കണ്ടല്ലോ ച്ച് പിന്നെ കളർ. പിന്നൊക്ക്യാ കൊണ്ടോട്ടി നല്ലൊരു അയ്റ്റ ക്ക് ഇൻസ്റ്റഗ്രാമിന്റെ പേജൊക്കെ ണ്ട് ട്ടൊ. ക്ഷെ നല്ല സാധ നല്ല നല്ല രസാണ് കാണാൻ പക്ഷെ എന്തോര് റൈറ്റ് നല്ല പൈസ രണ്ടായിരത്തെണ്ണുറ സ്റ്റാർട്ടിങ്ങെ ന്നെഅവ്ടെ വര്നെ മൂവായിരം നാലായി രം അയ്യായിരത്തിന്റ ചുരിദാർ ക്കെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ.
അഹ
ഇല്ല രസം ണ്ട് കാണാന് ഓല് പറഞ്ഞ് രണ്ടായിരത്തഞ്ഞൂറിനൊക്കെ ചെയ്ത് കൊ ന്ന നി വരണ്ടി ഞങ്ങളെ പേജ് ഇൻ ഫോളോ ചെയ്താൽ മതി ഞ ങ്ങൾക്ക് എത്ര പീസ് ആണെങ്കിലും ഞങ്ങൾ ത ക്കി തരും ഓര്ത് തന്നെഎട്ട് ഒമ്പ ൻ ക്ക് ണെ ഇൻക്ക് ഞങ്ങൾ റെഡിയാക്കി തരും അല്ല ലൈക്ക ന്ന് ലൈക്ക ലൈക്ക
ആഹ അ കൊണ്ടോട്ട്യാ ഞാൻ കേട്ട്ണ് ഉം കൊണ്ടോട്ട്യാണ്
ആ അപ്പൊ ജ്ജാ ഫോട്ടോക്കെ വിട്ടരണ്ടിട്ടൊ ന്നാല് ഉം ന്നായ് ക്കോട്ടല്ലേ നോക്ക ശരി